കേൾക്കണി
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെന്റെ വിശേഷം പണികളൊക്കെ കഴിഞ്ഞോ? ഓഹ് ഇവടീം നല്ല വിശേഷം.
പണികള് ഒരുതല ഇങ്ങനെ ഒതുക്കി വരുന്നു കഴിഞ്ഞിട്ടൊന്നൂല്ല. ഉം ഉം രാവിലത്തെ ചായൊടി കഴിഞ്ഞ് ആഹ് മക്കളൊക്കെ സ്കൂള് വിട്ട്
തന്നേ?
മൂത്താള് പോയി മറ്റയാള് പോവാനിക്ക്ണു നാലാളാണ്.
നാലാളാ
ചെറിയൊരു ആഹ് ഒരാള് ദർസിലാ.
ആണോ?
ഉം അമ്മുട്ടി എറങ്ങിക്കോ. ആഹ് ഒമ്പതര പിന്നെ
പിന്നെ എന്തൊക്കെ
വേറെന്താ ആഹ് ഫുഡക്കെ കഴിച്ചു ആഹ്. വലൈക്കും മുസ്സലാം.
എന്തക്കെ സ്പെഷ്യല്ണ്ടായിന് എന്തെങ്കിലൊക്കെ?
ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല്യാ. ആഹ് ഇല്ലല്ല വൈന്നേരത്തിക്കിഞ്ഞി എന്തേലും സ്പെഷ്യല് ഇണ്ടാക്കണം ആഹ് ചെർ മൂ ത്താൾക്കൊണ്ടോണം ഉം ചെറിയ ആൾക്ക് പിന്നെ ഒന്നും വേണ്ട.
ഏഹ് പ്രൈവറ്റ് സ്കൂളാ?
ആ മൂത്താള് പ്രൈവറ്റിലാ.
ഉം ഇവടെ രണ്ട് പേർക്ക് കൊണ്ടോണം ചോറ്.
ആഹ് ആഹ് അഹ്ശരി അതോണ്ട് ചോറും കൂട്ടാൻന്റിം പണി കഴിഞ്ഞ്
ആഹ് ചോറും കൂട്ടാന്റീം പണി കയ്ഞ്ഞ് ഇതാണ് സാധാ ചോറ് പറ്റൂല്ല. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ചോറ്കളെ പറ്റൊള്ളൂ.
ആഹ്
അങ്ങനെ ആഹ് ഒര് തെരക്ക മൂന്നാള്ണ്ട്. ആഹ് അങ്ങനെക്കെ പറ്റും.
ചെറിയ ആളെന്താട്ട്ന്ന്?
ചെറിയാള് ഒമ്പത് മാസായി.
ആഹ് ആഹ്
അപ്പ പിന്നെ ഓളി ഇട്ത്ത്ങ്ങാണ്ട് എല്ലതും ചെയ്യണേ.
ചെയ്യാ അതന്നെ പ്രശ്നം.
ഉം പിന്നെ എങ്ങനെ പച്ചക്കറികളൊക്കെ കഴിക്കോ മക്കള്?
പച്ചകറി കൊഴപ്പല്ല വല്ല്യേ ഇഷ്ട്ടൊന്നൂല്ല ഒന്നുല്ലെങ്കി കഴി
ഉം ഇപ്പത്തെ മക്കൾക്കൊന്നയ്ന് പച്ചക്കറി കൊടു ഏഹ് ന്ത തിന്നൂല്ലല്ലോ?
ആഹ്
ആഹ് ഇവടീം അതെ സ്ഥിതി ആകെ കഴിക്കുന്നത് ഉരുളക്കിഴങ്ങ്.
ആഹ് ഉരുള കിഴങ്ങ് പൊരിച്ചിട്ട് കൊടുക്കണ്ടേ ആഹ് അങ്ങനൊക്കെ കൊടുക്കണേ. ഇങ്ങനെ മസാല കൂട്ടാനൊക്കെ ആക്കിട്ടേ കൊടുത്തോക്കിയ മതി. ചെറിയ കുട്ട്യളാകുമ്പോ പിന്നെ ഈ എരിവൊന്നും പറ്റിണ്ടാവൂല്ല. ഇല്ലല്ല കൃഷ് യൊന്നൂല്ല ഒക്കെ പൊർത്ത്ന്ന് വാങ്ങ്ണതന്നെ.
ആണ്ല്ലേ? പിന്നെ വെക്കേഷൻല് പോയ് എങ്ങട്ടേലും ടൂറൊക്കെ പോയിനോ?
ആഹ് ടൂറ് ഇപ്പൊ മെയിൻ അതല്ലേ. ഒരൊഴിവ് ഒഴിവ് കിട്ടിയാതല്ലെ ഞങ്ങള് വയനാട് പോയി ഊട്ടി പോയി.
ഏഹ്
ഉം
കാണാണ്ടല്ലല്ലോ അത്യാവശ്യം
ഒരുപാട് കാണാനുണ്ട് അതൊന്നും ഒരു പ്രാവശ്യം ഒന്നും പോയാലൊന്നും ഒന്നും ആവില്ല
ഉം ഒന്നും ആവൂല അവിടെ നിന്നും കാണ്ട് സ്ഥലങ്ങൾ സന്ദർശിക്കന്നെ വേണം ഇവിടെയാതന്നെ ആഹ് ഒയിവയാൽ ഇവർക്ക് എങ്ങോട്ടെങ്കിലും പോകണം നമ്മൾ ഇതുപോലെ തന്നെ ഒരുപ്രാവശ്യം ഫഗ്ഷൻ കഴിഞ്ഞ അപ്പൊ വയനാടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി പോന്നേ
പോന്ന് ആഹ് നമ്മള അവിടെ കാണാനായിട്ട് പോണേ
ആഹ്
അതൊന്നും നടക്കാനും നടക്കലും മതി അതാണ്
ഉം ഓൽക്ക് ഒഴിവ്ണ്ടാവുമ്പോ ഓക്ക് എങ്ങോട്ട് ലെക്കെ കൊണ്ടുപോയില്ലെങ്കിലും ഒൽക്ക എടങ്ങെറാണ് കാരണം ഫ്രണ്ട്സൊക്കെ അവിടെ പോയി ഇവിടെ പോയിന്ന് പറയുമ്പോഴേ
പറയുമ്പോ ശരിയാണെ പോവാ ആഹ് കുട്ടികള് പറയുമ്പോ ഓ അപ്പൾക്ക ഒരു മോശണെ അങ്ങനെ എന്നിട്ട് എന്താ പറയാ ഇന്ന് എന്താ എന്താ ഫുഡ്
ഫുഡ് ഇന്ന് രാവിലെ ഓട്ടഡ ആയിരുന്നു ഓട്ടടയും ഇന്നലത്ത മീൻകറിണ്ടായി അങ്ങനെ അയിമേൽ ഒതുക്കി ഇനി ഉച്ചത്തേക്ക് ഇങ്ങടെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് പോകണം ഇവിടെ മൂത്തമ്മന്റെ മോള് ഉുമ്പ്രക്ക് പോവാണ് അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അവിടന്ന് ഓ
ആഹ് അതാണ് ഹജ ഉം പ്പ ഹജിന്റെ സീസൺ കഴിഞ്ഞല്ലോ അപ്പൊ അങ്ങനെ നിക്കണ്ട് ഇന്നണെ മോളെ സ്കൂള് മീ റ്റിങ്ങ് ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോണം അന്നേര ആകുമ്പോ അതിന്റെ ഓരോ ഇതില് ഇവരെക്കൊണ്ട് പോകുന്നു ഇപ്പോ ബ സിയ ഇവള കൊണ്ട് പോകുന്നത് ആലോചിച്ചിട്ടാണ് ആരെടുത്തും നിക്കൂല്ല
കുട്ടി പേര് പറഞ്ഞ ഒഴിയാൻ പറ്റൂലേ
ആഹ് അതാണ് നിർബന്ധാണ് എല്ലാരും ചെല്ലണംന്ന് പറഞ്ഞ
ആഹ് പോയില്ലെങ്കി മക്കക്കെ അപ്പൊ അതും
അതാണ് എന്തായാലും വരണന്ന് പറഞ്ഞ അറിയ ചെറിയ മോക്ക് ഭയങ്കര ഇതാണ് നിങ്ങള് മാത്രമേ വരാത്തുള്ളൂ എന്നൊക്കെ പറയൂ ഓള്
ആഹ് പരാതി പറയണ്ടാവലേ
ഒക്ക് ഭയങ്കര പരാതി ഉം അങ്ങനെ വർക്കുകളൊക്കെ ചെയ്യോ സ്കൂൾത്തെ
ആഹ് കണക്കാ
എല്ലാരേം സ്ഥിതി അതെന്നെ ഓല് ഒന്നാമത് ഓല് എത്താൻ തന്നെ നേരം വയ്ക്കും
നേര വൈകും അവര് നാലര നാലരക്ക ആവുമ്പോത്ത എത്തും ഇവിടെ
ഇവിട അഞ്ചര ആവും പിന്നെ ഒന്ന് കളിക്കാനോ ഇതാക്കാനോ അവക്ക് ടൈമ ഇില്ലല്ലോ ഉം
തന്നെയാണ് സ്കൂൾ ഒക്കെ
ഉം ഇവിടെ വണ്ടി കയറി പോവണം സ്കൂളിലേക്കൊക്കെ
ആഹ്
ണ്ട ഒരു വല്യൊരു ടാസ്കാണ് മോള് മദ്രസ ഇട്ട് വരണം സ്കൂൾ പോണെങ്കി
ഇവടെ മദ്രസീക്കും സ്കൂൾക്കൊക്കെ വണ്ടി ന്നെയാണ്
ആണോ
ആഹ് പക്ഷെ അത് ലോ ഒരുപാട് ലോങ്ങല്ലേനും ഇള്ള മക്കക്ക് ലോ എന്താ ദൂരണ് ഇനി അങ്ങനെണ്
എഹ്
ഉംഇബ സ്കൂക്കും വണ്ടിലെ ന്നെ പോവാ ഇബടെ നാലരാമ്പത്തിന എത്തും
നേരത്തെ വന്നാലെ എന്തേലുക്കെ ഇണ്ടാക്കേണ്ടി വരാതില്ലേ സ്പെഷ്യലായിട്ട്
ആഹ് വന്നാല് പഴപൊരി യോകാര്യയിട്ട്
ച്ചീട് കേറുമ്പോ തന്നെ ജ്യൂസ് നിർബന്ധ ജ്യൂസ് കയിഞ്ഞ് പിന്നെ ആഹ് അതന്നെ ഒരുക്കുപ്പോ കാര്യായിട്ട് അതാണല്ലോ ട്ടന്നുംങ്ങാണ്ട് ചോറ് തിന്നും പണ്ടത്തെമാതിര് പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാല് എന്തേലോരു ചോറോ കിട്ട്യാ അത് മതേനി ഇപ്പത്തെ കുട്ട്യാക്കൊന്നും പോരല്ലോഅത് പോരല്ലോ സ്പെഷ്യലായിട്ട്ന്നെ എന്തേലും വേണം അല്ലെങ്കി ഭയങ്കര പരാത്യാ
ഉം പരാതി തീരൂല പറഞ്ഞില്ല അര്ടെ അഹ്
വീട്ടിലെങ്ങനെ യാഉ ആരും ചെയ്യ കൃഷികളൊന്നും ചെയ്യല് ഇല്ലേക്കൂല്ലേ
ഇല്ല ഇവിടെന്നും ഇല്ല ഇന്റെ വീട്ടില് അവിടെണ്ട്
അവിടെണ്ടല്ലേ
അവടെ ആഹ് അങ്ങനെ ഞങ്ങള് ക്ക് പാട പാടത്ത് കൂർക്കായിട്ടും മഞ്ഞളായിട്ടും ഇഞ്ചിആയിട്ടും അങ്ങനെയുള്ളസ്
ഏഹ് പാടത്തിന്റെ എടുത്ത ആകുമ്പോ വെള്ളക്കെ കേറുല്ലോ
എട്തല്ല പാടം കോറച്ച് വിട്ടിട്ടാണ്
ഏഹ്
വീട് ഇന്ന് കൊറച്ചങ്ങോട്ട് വിട്ടിട്ടാ അതെല്ലേ ഇവിടെ വെള്ളം കേറുന്ന പ്രശ്നന്നുല്ല
ഉം
കെണറിൽ ഇങ്ങനെ വെള്ളം പോന്തുമ്പോ ബാത്റൂമില് അങ്ങനൊക്കെള്ള വെള്ളത്തിന്റെ പ്രശ്നള്ളു ബാത്റൂമില് ഒക്കരു വെള്ളം കേയറലൊക്കെണ്ട് അല്ലാതെ വീട്ടിക്ക് പോറത്ത് ന്ന് വെള്ളം കേറുന്ന അങ്ങനത്തെ വിഷയില്ല
ഇല്ലല്ലേ
ഇല്ല ഉം ചെല ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒഴിപ്പികോക്കെ ചെയ്യല്ലോ ആഹ് അങ്ങനെ വീടോൾ ഒഴിപ്പിക്കൊക്കെ ചിയ്യല്ലോ ക്യാമ്പിൽ കാക്കുകൊക്കെ ചിയ്യല്ലോ നമ്മുടെ വിടെല്ല കൊറച്ചപ്പർ തോക്കണ്ട് ഇന്ന് മഴ ഇങ്ങനെ ചാറി നിക്കുന്നുണ്ട് ഇന്നോരു വെയിലില്ലാത്ത ദിവസാ തോന്നുണു
ഇന്നലെവിടെ അങ്ങനെ മൂടലെരുന്നു ഇന്നിപ്പോതാ ഒരു വെയിലറിക്കിണ കാണുന്നുണ്ട്
ആഹ് ഇനിയിപ്പ പ്പോ
ച്ച് കയിഞ്ഞ പെട്ടന്നാണല്ലോ മൂട
ആഹ് വീട്ടിലപ്പൊ വിരുന്നേര്ഇഞ്ഞി വൈന്നേരത്തെ വിരുന്നേരൊക്കെ ഇണ്ടാവ ക്കാരല്ലേ അങ്ങട്ട് വന്നവരാവിട്‌ക്ക് വര്ല്ലേ എളാപ്പടുക്ക വന്ന് എളാപ്പടക്ക് വിരുന്നേര് വരുമ്പോളേ അവിടുക്ക്
ആഹ് അതൊരു പണിയാണ്
അപ്പൊ അവര്ക്കും എന്തേലുക്കെ അവിടുന്ന് കഴിച്ചിട്ടാണെങ്കിലും എന്തേലുക്കെ നമ്മള് ഇണ്ടാക്കണ്ടേ
ഉം
ആഹ് എന്താപ്പന്ന് ഇഞ്ഞി ഇണ്ടാക്ക സ്പെഷ്യല്
സ്പെഷല് എന്തേലും അപ്പ എന്തെങ്കിലുക്കെ തട്ടി കൂട്ടനല്ലാതെ
ഉം അങ്ങനെ അങ്ങനെ മുന്നായിട്ട് തീരുമാനിക്കൊന്നില്ല എന്തേലും എളുപ്പള്ള യൂട്യൂബിലൊക്കെ നോക്കി കണ്ട് എളുപ്പള്ള എന്തെങ്കിലുക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കും
ഉം അതന്നെ ഓല്ക് അയിന് എന്താ ഒന്നും ഇല്ല എന്തെങ്കിലും സാധനം കി ട്ടിയ മതി
മതി ആ കുട്ട്യാളോട് ചെന്ന് പറയാൻ അതുണ്ടായിരുന്നു ഇത് ഉണ്ടാ പറയാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ അയ്ൻ ആഹ് മാത്രം ഉള്ളു അറിയ ആണ്
ഓലെ കണ്ണിൽ പൊടി ഇടാൻ മാത്രം ഇളെ
ആഹ്
ആഹ് അങ്ങനുണ്ട് ഇപ്പൊ ഇനി കല്യാണങ്ങൾക്ക് ഒക്കെ എങ്ങനെയാ ഡ്രസ്സൊക്കെ സാരിയൊക്കെ ഉടുക്കുവോ
ഓഹ് സാരി ഉടുക്കായി കൊന്നില്ല ഇന്നാലും ഓല് ഇങ്ങനെ ഡ്രസ്സ്‌ ഒപ്പിച്ചാണ്ട് അങ്ങനെ ഒക്കെ സാരി സാരിമേലേക്ക് പോവുള്ളു അല്ലാതെ ഏഹ് സാധാ നോർമൽ ഡ്രെസ്സുകളന്നെ എങ്ങനെ
സ്വന്തായിട്ട് സ്വന്തായിട്ട് ചുറ്റാനൊക്കെ
ഓഹ് ചുറ്റാനൊക്കെ അറിയോ ഞങ്ങ നിങ്ങടെ ടി ടിസി ക്ക് കുട്ടികളെ പഠിപ്പിക്കണ്ടായിതിനെ അപ്പൊ ഞാന് പഠിച്ചും ചെയ്തി നമുക്ക് സാരിയാണല്ലോ മൈനായിട്ട് ടി ടി സി ന് പറയുമ്പോ തന്നെ ഇപ്പൊ സാരിയാണല്ലോ അങ്ങനെ ഉടുത്ത് പോവലുണ്ടായിനി
ആഹ് ആഹ് അത് ശരി സാരിക്ക് ചുറ്റനേ ഇഷ് ട്ടാണ് പക്ഷെ എടുക്കാനറിയില്ല സ്വന്തായിട്ട് ചെയ്യാൻ അറിയൂല പഠിക്കണം
പറയൂ സാരി ചുറ്റിയാല് ഭയങ്കര പക്ഷെ അതാണ് നമ്മുക്ക് ഈ സാരിയും ചുറ്റി ചെറിയ മക്കളെക്ക ആയിട്ട് പോവാൻ ഭയങ്കര പ്രയാസാണല്ലോ
ആഹ്
അപ്പ വല്ലാതെ അയമെക്ക് നിക്കലില്ല മറ്റേത് ആകുമ്പോ അല്ലെ പിന്നെ പർദ്ദ എന്തെങ്കിലും ഉണ്ടങ്കിൽ അതായിട്ട്
അതല്ലേ ആഹ് പർദ്ദ യൊക്കെ ഇടുന്ന ചിലവർക്ക് പർദ്ദ യൊന്നും ഇടുന്നെ അങ്ങനെ ഇഷ്ടണ്ടാവില്ലല്ലോ
ഉം ചിലർക്ക് പറുദ്ദേം ഇവിടെ അങ്ങനത്തെ പ്രശ്നല്ല പർദ്ദ ഇട്ട അത്രയും സുഖം
ആഹ് ആഹ്
അത്രേയുള്ളൂ ഉം പർദ്ദ തന്ന നല്ലത് കഷിപ്പുള്ള ഇതൊക്കെ വാങ്ങും ഡ്രെസ്സുകൾ അപ്പൊ പിന്നെ സുഖാണ് പിന്നെന്ന മയക്കാലത്തൊന്നും പർദ്ദ ശരിയാവൂല്ലേ കാരണം ഒരു കയ്യില് കുട്ടിന് ഒരു കയ്യില് പർദ്ദയും പിടച്ച് നട
പർദ്ദയിം ആഹ് ഉം ഇന്ന വിളിക്ക്
ഇപ്പ ഇതൊക്കെ കഴിക്കേയ്കുലെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി
ആഹ് ആഹ് കഴിക്കും വിളിക്കുട്ടോ എന്ന ശരി ഉം